ഉം തന്നെ കൊറെ ആയല്ലോ കണ്ടിട്ട്
ഓ സമയം ഇല്ലായിരുന്നല്ലോ കൊറച്ച് തെരക്കാരുന്നു
ഉം എന്തരു പറ്റി
ഇവ്ടത്തെ കൊച്ചിന്ന് മെനിയാന്ന് ആ ഇപ്പ മെനിയാന്നല്ല ആഹ് നിങ്ങളെയൊക്കെ വിളിക്കാമ്പോയേന് ഒരാഴ്ച മുമ്പ് വീണ് തല പൊട്ടി
ആഹ് എങ്ങനാ
അത് അപ്പറത്തെ വീട്ടില് കുടുംബശ്രീക്ക് ഉമ്മാരെ കൂടെ പോയിര്ന്നപ്പൊ ആഹ് അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓ ഓടേം ചാടേം എല്ലാം ചെയ്തതിനൊക്കെ അറിയാര്ന്ന് ഇങ്ങനെ ഓടി എന്നത് അവര് ഒരു കയറ് കെട്ടീരുന്നു അടീല് ഇങ്ങനെ ല്ലെ അടിസ്ഥാനത്തിലൊക്കെ നമ്മള് കെട്
ഉം
അതേപോലെ കെട്ടിര്ന്ന് അ തട്ടിന്ന് റോഡ് റോഡില് നെറ്റി ഒന്ന് ഇടിച്ച്
ആഹ് അങ്ങനെ എങ്ങനെണ്ട് ഇപ്പം
ഓ ഇപ്പൊ കൊഴപ്പോല്ല മൂന്ന് സ്റ്റിച്ച് ഉണ്ട്
ആഹ് ആഹ് ഓ അപ്പൊ നല്ലോരു കുറഞ്ഞിട്ടുണ്ടല്ലോ
ഓ ഗുഡായിട്ട് മുറിഞ്ഞി
ഉം ഉം മോൻ എന്തര് പറയണ്
ഓ അപ്പഴൊക്കെ ഭയങ്കര വിളിയൊക്കൊയിരുന്നു പിന്നെ അങ്ങ് കുറഞ്ഞ് കൊറോഞ്ഞില്ല
ക്കെണ്ടായിര്ന്ന്
ഓ അപ്പോഴ് കൈയ്യിലും കാലിലൊക്കെ പിടിച്ചു വെച്ചിരുന്നു ഇല്ലാ ആരയിപ്പിക്കാൻ പറ്റൂല തലയുടെ ഭാഗായതോണ്ട്
ആഹ് ഇനിപ്പ ഏത് പൊറക്ക ക്കണകാരിയ എങ്ങനെ പൊറക്കണത അവരെന്തേര് പറഞ്ഞ് ഒരാഴ്ച്ചായ്
ഒരാഴ്ചയെന്നല്ല ഒന്നരാടം ഒന്നരാടം മരുന്ന് വെക്കാൻ കൊണ്ടോവണം
ഉം അങ്ങനെ ആവുമ്പോ അഴ്ച്ചി നോക്കി അഴ്ച്ചി നോക്കി വരുമ്പോ അങ്ങനെ ആകുമ്പോ പൊറുക്കു
അഴിച്ചു നോക്കാന്ന് വെച്ചാ ഒരോ സം കഴിയുമ്പോ മരുന്നിന്റെ എഫക്ട് തീരെല്ല തയ്യൽ ഇവിടന്ന് അങ്ങനെ ഇല്ലല്ലോ
ഉം ഉം
അയ്ന് മരുന്ന്ങ്ങനെ തയ്യല്ലല്ലേ വെക്കണത് അത് വീണ്ടും പുതിയ മരുന്ന് വെക് ക്കീണണല്ലോ അ അഴിച്ചു നോക്കിയിട്ട് അത് തന്നെ ഒക്കെയല്ലേ യ്ണത്
അത് തന്നെ വെയ്ക്കല്ല പുതിയ മരുന്ന് തന്നെ ല്ലെ ആഹ് ഇത് വീട്ടില് വേടിച്ച് വെച്ചാ പറ്റൂല്ലേ
ഓ ഞ്ഞിപ്പോ അവടെ പോയി മരുന്ന് വെക്ക അവര് മുറിവിന്റെ ഇതും കൂടിയൊക്കെ നോക്കട്ടെ മ്മള് വീട് അതെന്നെ ഇങ്ങനെ വെച്ച് ചെയ്തൊണ്ടിരുന്നല്ല അറിഞ്ഞുകൂടാ അതായ്ട്ട മുമ്പൊരിക്കെ അവിടത്തെ കിളവീരെയിത് പോലെ അ കാല് മുറിഞ് വീട്ട് ഓലി ചെയ്ത് ഒരിക്ക ഒരു കാല ത്തും കുറയൂല്ല അവസാനം ആശ്ത്രിപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്താണ് കുറഞ്ഞത്
ആഹ് ആഹ് അ അല്ല ഞാൻ പറഞ്ഞത് എന്നും കൊണ്ട് പോണന്റെ ഇതാണ് ചോദിച്ചത്
ഒന്നരാട ഒന്നരാട ഓ ആ മാസ്റ്ററിന്റെ കാറോട്ടി കേ റിയാലോ ഇടക്ക് അവനെ വിട്ടാലും മതി
ഉം എന്റെ ജീപ്പില് വരും
ഓ അന്റെ ആ ജീപ്പ് ഉണ്ടല്ലോ അയ് ല് വന്നാ മതി ഇനി അടുത്തേനാവുമ്പോ അവനെ വിളിക്കാ
ഉം
പിന്നെന്താ വിശേഷം
ആ ഇവിടെ കുഴപ്പൊന്നുമല്ല അപ്പൊ ഗോൾഡ് റേറ്റിന്റെ കാര്യമൊക്കെ അറിഞ്ഞല്ലേ
ഓ ഗോൾഡ് റേ റ്റ വിക്കണേന് നലവാ കൂടി
നമുക്കൊപ മൊത്തം പറ്റിയെന്ന് വെച്ചാൽ അന്ന് നോക്കി ഇന്നപ്പം നല്ല റേറ്റ് കൂടി പതിനാറ് തൊള്ളായിരത്തി റ്റി നിക്കയാണ് നമ്മള് കൊടു
ഓഹ് അതന്നെ അതാണ് ഞാൻ എറടു പട്ടന്നൊക്കെ പറഞ്ഞു ബുധനാഴ്ച ദിവസം ഇല്ലാത്തിനും നല്ലതാണ് അതുവരെ നോക്കട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതാ
ഉച്ചക്ക് കൊടുത്താലും ഈ റേറ്റ് കിട്ടില്ലായിരുന്നു വൈകിട്ടാണ് കുറച്ചുകൂടെ കൂടി പതിനാറ് തൊള്ളായിരത്തിലായത് പതിനാറ് എന്നാലും രണ്ടായിരം രൂ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുലുള്ള വ്യത്യാസം വരുമ്പോ അത്രയും ഇതിന് നല്ല
അത് അത്രയും പവനല്ലങ്ങള് പത്ത് പനങ്ങാണ്ടല്ലല് കൊടുക്കായിരിക്കണം അതുകൊണ്ടാണ്
ഉം അപ്പാ ആഹ് അതെ നീ ഇപ്പ പറഞ്ഞിട്ട് കാര്യമല്ലേ നമ്മള അങ്ങനെ നമ്മ വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോ കുറഞ്ഞോൊണ്ടിരുന്ന പറയാൻ പറ്റൂല
ഓ കയ്യില് ചിരുന്ന അത് കുറഞ്ഞുക കൊണ്ടിരിക്കും അത അല്ലെങ്കിലും ഉള്ള മുമ്പൊക്കെ നമ്മളും കൊടുക്കുമ്പോ അങ്ങനെ കയ്ൽ സ്വർണ്ണം വച്ചിരുന്ന കുറഞ്ഞോണ്ടിരിക്ക അത് വിൽക്കുമ്പോ സ്വർണ്ണത്തിന്റെ വല്ല
പിന്നെ ആരി ഇതിൽ ഞങ്ങൾ കൊടുത്തത്
ഉം ഇപ്പ സ്വർണൊന്നും വാങ്ങാനൊന്നും പറ്റൂല പള്ളവര് രക്ഷപ്പെട്ട
ആഹ് തോന്ന വരെ രക്ഷപ്പെട്ട അവനെ
ഉ പിന്നെ എന്തര് സ്വർണ്ണ വി കിട്ട് എന്ത ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടൻ അതി വേറെ എന്തെെങ്കിലും ആവശ്യങ്ങളുണ്ട
ആഹ് ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തന്നെ വേറെ ആവശ്യങ്ങൾന്ന് പറയാൻ പിന്നെ എണ് പ്രധാനമായിട്ട് നോക്കണത്
ഓ ഞാാനന്ന് പറഞ്ഞ അതന്ത് കൊള്ളൂര് ഇന്ന് നിങ്ങ വന്നപ്പ
അതെ അത് മറ്റേല്ല വരെ വീട്ടിന്റെ അടുത്തല്ലയോ അങ്ങനെ മേടിച്ചിട്ട് എന്തേങ്കിലും ഉപയോഗം
ഉം അല്ല അതാകുമ്പോ ഒന്നര ലക്ഷംന്റെന്നന്ന് സെന്റിന് കണ്ടിട്ടും കൊള്ള അവിടെ മൂന്നാലം വീടുകൾ ഇരിക്കണം പുതിയതായിട്ട് വെച്ചത്
അതല്ലേ ഒന്ന് ഇവിടെ ഇവര് ചേട്ടത്തിീരിൊക്കെ വീട്ടിന്റെ അവിടെ ഒരെണ്ണം ഉണ്ട അതാണ് ഒന്ന് തന്ന് പറഞ്ഞഞ് മറ്റേ ഈ ഒരു യ യൂട്യൂബർുണ്ട് അവരെ വീട്ടന് പിിന്നെ താഴു കേട്ടോ അത ഒത്തിരി അകത്തോട്ട് കയറി ങ്ങ് പോകണംവിടെ എ എല്ലാരും കൂടെ എവിടെ കിടുന്ന കിടക്കണ എന്തിന്
ഉം പക്ഷെ അേപോലെയൊക്കെ വേറെ എത്രരിൊക്കെ അവിടെ എവിടെയേങ്കൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാം അതിറെ ആ ജംഗ്ഷനിലോട്ട് ക്കെ അന്നാ നോക്കിട
ഒക്കെ രണ്ട കരം
പക്ഷെ അന്ന് നമ്മള് പോയാ നോ ആ നോക്കിട മൂന്നിനൊക്ക ഒത്തിരി കൂടുതലാണല്ലേ
ഉം അതൊത്തിരു ഉള്ളിലോട്ടാണ്
അതല്ല അന്ന് ഞാനും നീ
അതന്നെ അന്ന് പോയി നോക്കിയത്ന്നെ അതോത്തിരി ഉള്ളിലോട്ടു ആണെന്ന് പറഞ്ഞ തോന്നഞ്ഞഞ് വരണ്ടേ ജംഗ്ഷനിൽന്ന്
ഉം പക്ഷെ ആ കണക്കിന് ഒന്നര ലക്ഷം പറഞ്ഞ ആ ഒരു കഴിയ അവിടെയും കിട്ടും ാണ് ഞാൻ നോക്കിട്ട ഇത് കിട്ട് അത് നോക്കിയപ്പോഴത്തേക്ക് ഒന്നര ലക്ഷം അത് കിട്ടുള്ളു രണ്ട് ഭാഗമേ മൂന്നു ലക്ഷത്തിന്ത അവിടെ കിടക്കള്ളു പിന്നെ ഒട്ടും വീതിയില്ല വീട് എന്തെങ്കിലും ചരിച്ചെല്ലെ വെയ്ക്കാൻ പറ്റും ഫ്രണ്ടാക്കി വെക്കാൻ പറ്റൂല.
ത്തിനത് ആയെന്നാണ് അവര് പറഞ്ഞത് മൂന്ന് ലക്ഷത്തിനത് ഓക്കൊയി അവ കെടക്.
അത് ആരങ്ങനെ അത്ര അങ്ങ് പറിഞ്ഞെന്താ അഹ് ചെലപ്പോ ഒ ണ്ടാക്കി പറയ്ണാരിക്കും.
ഉം അല്ല അവിടങ്ങനെ പറഞ്ഞപ്പ അവര് പറഞ്ഞതാണ് അമ്മക്ക് ഇപ്പ എന്താ. ആഹ് പിന്നെ അത് നോ ക്കീല മറ്റേ രണ്ട് ലക്ഷത്തിന്റെ ഇതിൽ നോക്കി അതിന്റെ തൊട്ടപ്പറ ത്തത് പക്ഷെ. ഓക്കെന്ന് വെച്ചാല് ഒരു സൈഡ് ഇങ്ങനെ കെട്ടി അമ്മള് എടുത്ത്താക്കണം. അപ്പൊ അതത്ര സേഫ്റ്റി അല്ല അതാണ് പിന്നെ എടുക്കാത്തത് അത്
ഉം.
ഒരു വശം ഇങ്ങനെ താഴ്ച്ച
ആ ഹ്മ്.
ഉം.
പിന്നെ വസ്ത്തൂന് വെലയില്ല വെലയില്ലന്ന് പറയും വാങ്ങാൻ ചെല്ലുമ്പഴേ വെല അറിയുള്ളൂ. ഉം അഞ്ച് ഒരു ലക്ഷത്തി കൊറഞ്ഞ വസ്തു അവ്ടെണ്ടോച്ച്. ചെറിയ ഏറ്റവും താഴ്ന്ന വസ്തുവിനെന്നെ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം. നമുക്ക് ഇഷ്ട്ടപ്പെട്ട വസ്തുവാണെങ്കി സെന്റിന് നാലും അഞ്ചും ലക്ഷം രൂപ കൊടുക്കണം.
നമ്മള് ഏരിയേന്നും നോക്കാതെ കണ്ടതിലൊക്കെ മേടിച്ചിട്ടുള്ള കാര്യല്ല സൗകര്യങ്ങള് എന്ന്പർഞ്ഞാ വണ്ടി. കെ കേറണത് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൂടെ നോക്കിയാലല്ലേ പറ്റൂ ഒന്നും ഒത്തില്ലെങ്കിലും
ഓഹ്.
ഉം. അങ്ങനേ കൊള്ളൊന്ന് ഒത്തു വന്നില്ലെനീ ഇപ്പൊ ഇപ്രാവ്ശ്യം നടക്കൂല.
നിന്റെ അങ്കിള് ഭയങ്കര ബ്രോക്കറല്ലേ ഇതിന്റെ ബ്രോക്കറല്ലേ?
എല്ലാത്തിലും പോവും പിന്നെ മേടിക്ക്ണോർക്കൂടെ താല്പര്യം ഇല്ലാതിരുന്നിട്ട് കാര്യല്ലല്ലോ ഇരു വത്ത്യാലു മണിക്കൂറും അവ്ടെ പോയി നിക്കും പിന്നെ എന്തെ രെയ്യണം.
അങ്ങനെ താല്പര്യം ഇല്ലാതിരുന്ന എന്തേര് അങ്കിളിന്റോടെ പറയണ നമ്മൾ ഇത്രയാണ് ഉദ്ദേശിക്ക്ണെ അങ്കിളെ എത്ര സെന്റാണ് ഉദ്ദേശിക്കുന്നത് ഏഴ് സെന്റ് വരെ.
ഉം അതിന്റെയൊക്കെ ആവശ്യേ ള്ളു.
ഹ്മ് അപ്പൊ ഏഴ് സെന്റാണ് നമ്മള് ഉദ്ദേശിക്കണെ അപ്പ ആങ്ങനെ കൂടെ പറഞ്ഞ് ആ കണ്ട്ല്ല അവരോരോ കാര്യങ്ങൾ വേറൊള്ളോരാര്യം നിങ്ങളാര്യ ത്തിനവര് വര്യോ ഇങ്ങനെ പോയി കിടന്നാ.
എനിക്കറിഞ്ഞൂടാ എന്തെരാ ആവട്ടെ എനിക്കിപ്പ എന്ത് വേണോങ്കി ചെയ്യണം ഇല്ലെങ്കി ചെയ്യണ്ട.
ഉം എല്ല അപ്പൊ ഞാൻ ബ്രോ ക്കറിന്റെ അടുത്ത് പറയണം ഇങ്ങനേണ്. നമ്മൾ ഉദ്ദേശിക്ക്ണെ ഇത്ര സെന്റാണ്.
അതക്ക പറഞ്ഞ് ഒന്നും ആ റെഡിയായില്ല എന്നിട്ട് രണ്ടും മൂന്നൊക്ക മൂന്നുക്കാണ് ചോദിച്ചത്. ഇവ്ടെ അടുത്തെന്നെ രണ്ടു സ്ഥലത്തുണ്ടോയ് കാണിച്ച് അത് ജംഗ്ഷന്റെ തൊട്ട് മോള്ൽ അടു. ത്തായിട്ട് പക്ഷെ മൂന്നാണ് ചോയ്ക്ക്ണ
പക്ഷെ രണ്ടാണെങ്കില് രണ്ടാണെങ്കില് എങ്ങനെയെങ്കിലും ഒപ്പിക്കാല്ലേ.
ഉം മൂന്നൊക്കെ ചോയ്ച്ച എത്രരൂവാഹ്. ഇരുവത്തൊന്ന് ലക്ഷം രുവ ആവും ഒരേഴ്മേടിക്കണേങ്കി തന്നെ.
ഓ അത് രണ്ടാണെങ്കി എങ്ങനെ ഒപ്പിക്കാം ബാക്കിങ്കുടെ പണയം വെച്ച് അല്ലെ കൊണ്ട് വിറ്റ് അല്ലേ.
ഉം ലോൺ വെച്ചക്കെ എടുക്കാര്ന്നു ലോണൊക്കെ എടുത്തപ്പൊ. ശെരിയാക്ക. ആ ഇനിയിപ്പൊ ഒന്നിനും സമയില്ല പോവാറായി പിന്നെ ഇനിയിപ്പൊന്തിന് നോക്കിട്ട് എന്തര് ഉപയോഗം.
പോവാറായാ.
അടുത്ത മാസം അഞ്ചാംതിയാവുമ്പ തീരും പിന്ന
ഓഹ് മറ്റൊ ബൈങ്കര്. ഇത്‌ തന്നെയാ ഏഴ് മാസായി അവർക്കൊക്കെ.
ആഹ്
ഗൾഫി നിക്കണേക്കാളും കൂടുതലും നാട്ടി-
ഉം അതാണ് വന്നിട്ട് രണ്ട് ര രണ്ട് രണ്ട് രണ്ടരയൊക്കെ വർഷ- ആ ഇപ്പ വരണം അതുകൊണ്ടാണ്
ഓ ഇനിയിപ്പോ പോയ രണ്ടു വർഷം കഴിഞ്ഞല്ലേ വരള്ളു
ഉം ആയിരിക്കും
നിന്റെ ചേട്ടത്തിയും പാർട്ടികളും അവിടെ താമസിക്ക കഴിഞ്ഞ അതേയങ്ങ് പഴയ വീട്ടില വരുവോ വീണ്ടും
ഉം അങ്ങനെ വരാൻ പിന്നെ എന്ത വരും അങ്ങനെ വീടും കെട്ടിയിട്ട് ആരാ വരാൻ പിന്നെ അങ്ങനെ-
ഓ ഇനി കൂട്ടുകെടക്കാരോ അങ്കിളോ
അങ്കിൾ ആയിരിക്കും ആരെങ്കിലും ഒക്കെ പോകും അഹാ ആതൊക്കെ അപ്പഴല്ലേ
ആഹ് പിന്നെ എസ്കോട്ട് ആയിട്ട് എപ്പഴും അങ്കിള് വേണം
ഉം എപ്പോഴും ഇരുപത്തി നാല് മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കേറുമായിരിക്കും
ഉം എസ്കോട്ട് ആയിട്ട് എങ്ങാണും ഒന്ന് തിരിയാനും ഒരു സ്വാതന്ത്ര്യം കാണൂല കേട്ടോ
എങ്ങോട്ട് തിരിയുമ്പോഴും കാണും അവിടെ
അറിയാനോ വന്ന് നോ- കമ്മള
ഉം ഇത് തന്നെ ഒരു കണക്കിന് അവരിന്ന് ഇവിടെന്ന് അകലം വിട്ടുനിക്കണയാണ് നല്ലത്-
അതെ തന്നെ ഒന്ന് നോക്കിട്ടതാണ് നമ്മൾ- ഒന്നും ശരിയാവാത്തത് അതുകൊണ്ടാണ് പിന്നെ ഒന്നും മേടിക്കാത്തത് മേടിക്കാത്തെന്ന് അല്ല അ അങ്ങനെ ഉള്ളെ നോക്കിട്ട് ഒന്നും കിട്ടിയില്ല ഇത്രയും അങ്ങ് അടുത്ത് തന്നെ മേടിച്ചിട്ട് എന്തര് ഉപയോഗം എവിടെ ആ - കിടക്കണ അല്ല
ഓ ഈ പൊടിച്ചന്റെ വീട്ടിന്റെ അ വിടെയാണെങ്കിലോ വാങ്ങുവോ
ആര?
പൊടിച്ചൻ
നിങ്ങളാ അവിടെ
ഉം
നിങ്ങളവിടെ
ഓഹ്
അവിടെയൊന്നും മേടിക്കലായിരിക്കും അറിഞ്ഞു കൂടാ
അവർക്ക്
ഞാ ഞാൻ ഒരു എണ- നിക്കേ ഞാൻ അങ്ങോട്ട് വിളിക്കാമേ ഫോണില് ചാർജ് തീരാറായി
ഓക്കെ